കേൾക്കാവോ
ആ കേൾക്കുന്നുണ്ട്
ആഹ എന്തൊക്കെയണ്ട് വിശേഷം
ആ ചായട്ച്ചോ
ചായൊക്കെ കുടിച്ചു
ആണോ എന്താ സ്പെഷ്യൽ ഇന്ന്
ഇന്ന് പഴംപൊരിയും ചായയും
ആഹ് ആ ഉം മഴയൊക്കെ ഇണ്ടങ്ങട്ട്
മഴയൊക്കെുണ്ട് അ മൂടി നിക്കുന്നുണ്ട് നല്ല മഴയാണ്
ആണോ ആഹ് ആ് ആഹ പിന്നെ ഉടുക്കായോ
ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യണം
ആണോ ആഹ ആഹ പിന്നെ മക്കളൊക്കെ എവിടെ
മക്കളൊക്കെ ഇവിടണ്ട്
ആണോ ആ ആഹ് ഉ പെരുന്നാളിനൊക്കെ ഏ കൊഴപ്പല്ലല്ലോ പെരുന്നാൾ
ഇല്ല പെരുന്നാളൊക്കെ അടി പ പെരുന്നാൾ ഞങ്ങളൊരു അടി പൊളിക്ക ടൂറൊക്കെ പോയി
ആണോ ഏ ഉം
അടിപൊളി ഞങ്ങള് ഉം പൊളിച്ചടക്കി ഞങ്ങള് അടിപൊളി മുത്തങ്ങേ പോയി
ആണോ ആഹ് ആഹ്
അങ്ങനെ പോയി ബത്തേരി ആ വഴി അങ്ങനെ പോയി
ആണോ ആഹ് ആഹ്
അടിച്ച് പൊളിച്ച് കുറേ മൃ മൃഗങ്ങളൊക്കെ ഉണ്ട്
ആ ആ ഉം ആദ്യം പെരുന്നാൾ അല്ലെല്ലെ ഈ ടൂറൊക്കെ പോക്ക് നടക്ക
അത് തന്നെ അത് തന്നെ അത് പെരുന്നാള് മാത്രല്ലേ ഈപ്പ
ഉം ടൂർറൊക്കെ പോക്ക് നടക്കുള്ളൂ ഉം പിന്നെ ചൂട്ണ്ടാങ്ങോട്ടു ഹ് ചൂടോ തണുപ്പോ എന്താ കാലസ്ഥ
ചൂട്ന്ന് വെച്ചാല് ഇപ്പ മഴ മൂടി നൽക്കണ ചെറിയൊരു വലിയ പ്രശ്നം തോന്നണില്ല ചെറിയരു തണുപ്പ് പോലെയൊക്കെ ഉണ്ട്
ആഹ് ആ ആ ആ ഉം മക്കളൊക്കെ എവിടെന്ന് സാദാ ചോറും കൊറെ ദിവസായില്ല ബീഫന്നെ ഇല്ലായിരുന്നോ പെരുന്നാളായതന്നെ ബീഫ് പിന്നെ സാദാ ചോറും ബീഫ് ഉണ്ട് കൊണ്ടുവന്നത് അത് കഴിഞ്ഞിട്ടില്ല ഇന്നും കൂടെള്ളത് ഉണ്ടാവും ഉം
വൈകുന്നേരത്തെ ചായകുടിയൊക്കെ കഴിഞ്ഞോ
ആഹ് വൈകുന്നേരത്തെ ചായ കുടിയൊക്കെ കഴിഞ്ഞു ഇതാ അങ്ങനെ ഇരിക്കുന്നു പിന്നെ രാത്രികൊക്ക ഉള്ളതും ഉണ്ട് അടുപ്പത്തു ആയിക്കൊണ്ടിരികണ്
ഇന്നെന്താ സ്പെഷ്യൽ രിക്കൽ വൈകുന്നേരം
സ്പെഷ്യല് സെയിം ഉം പഴംമ്പൊരി ഉണ്ടായിരുന്നു കടി പിന്നെ ബേക്കറി ഒക്കെ ഇണ്ടായിരുന്നു അതൊക്കെ
പഴംപൊരി കട്ടൻ ചായെം
ഹാജറ് ടേസ്റ്റ് വേറെയാണ്ന്നല്ലേ നല്ലാം മഴയും കൂടി കിട്ടണംന്ന് അതൊരു രസാണ് ഉം ഉം അ ങ്ങനെയൊക്കെയള്ളത് ല. ആഹ് പിന്നെ മക്ക്ളൊക്കെ സ്കൂൾ ചേർത്തി എന്താ അംഗൻ വാടില്ലോ എവിടെ?
അംഗൻ വാടി ചേർത്തി നാളെത്തൊട്ട് പോവുന്നു.
ആണോ ആഹ് ആഹ് ബേഗും കൊടേതൊ ക്കെ വേടിച്ചോ? ആണോ ആഹ് ആഹ് ഇനി നിക്കോ അംഗൻവാടിയിലൊക്കെ പോയി നി
അതറിയില്ല നാളെ ഇനി കൊണ്ടുപോയാലേ അറിയുള്ളൂ ഇനിപ്പോ നിക്കോ ഇല്ലയോ എന്ന്.
ആഹ് ആഹ് അത് മോള് ഉം ഇവിടെ മോള് സ് സ്കൂള് പോക്ണ്ട്. ഇനിയിപ്പം നാളെ മുതൽ സ്കൂള് തുറക്കാനായില്ലേ? ഉം മോന് ചെറ്താണ്. ഇപ്പോ മോന്റാ കളിക്ക്ണ്ട്
ആഹ്
ഉം എങ്ങനെക്കെ
ഇങ്ങളൊക്കെ വേട്ച്ചോ?
ആ മോൾക്ക് സാധനങ്ങളൊക്കെ വേട്ച്ചു. മ് അങ്ങനെ ക്കേണ്ടത്.
ഉം ഉം രാത്രിക്കെക്ക് പിന്നെ അറിയില്ല പ്രിപ്പയറെയ്യണം അതാ പറഞ്ഞത് പിന്നെ പിന്നെ രാ ഇതൊരു നൈറ്റൊര് ഏഴ് മണിയൊക്കെ ആവുമ്പളെ ഏകദേശം തീരുമാനാവോള്ളൂ അല്ലേ ചപ്പാത്തിയോ
ആഹ് ആഹ് ഫുഡൊക്കെ പൊറത്ത്ന്ന് ഓർഡറെയ്യല്ണ്ടോ ആണൊ ആഹ് ആഹ് ഉം
ച്ചും പിന്നെ അപ്പത്ത് ആഹ് സ് സാഹചര്യം പോലെണ്ടാവും ചെല് പ്പം കൊറേ ആൾക്കാര് ഇവടെണ്ടാവില്ല കൊറേ ആള് പൊറത്ത് പോവും അപ്പപിന്നെ നമ്മള് പൊറത്ത്ന്ന് ഫുഡൊക്കെ ഓർഡറെയ്ത് ഇങ്ങനെ വിളിച്ച് അങ്ങനെ ആഹ്
എടക്കൊന്ന് പൊറത്ത്ന്ന് കഴിപ്പു നല്ലതാ ഇല്ലല്ലേ ഏ
ഫുഡ് മാത്ര അടിക്കുമ്പോ പിന്നൊരു ചെറിയൊരു ഇത് വരൂല്ലേ
ഉം അത് ശരിയാണ് ഉം അ പഴേ ക്കിണ്ടോ അടുത്ത്
ഇവിടെ അടുത്ത് ചെറിയൊരു പോഴയുണ്ട് പിന്നെ ഇപ്പൊ വെക്കേഷനൊക്കല്ലാരുന്നോ അപ്പൊ കസിൻസൊ ഇപ്പൊ വന്നിരുന്നു അവരൊക്കെ ഇവിടെ അടിച്ചു പൊളിച്ച്
ആണോ ആഹ് ആഹ് ഉം പെരുന്നാളിന് പിന്നെടെ ഫാമിലി മൊത്തം കൊറെ ആൾക്കാര് ഇണ്ടാവുമല്ലോല്ലേ
അപ്പൊ കസിൻസൊക്കെ വന്നേ അടിച്ചു പൊളിച്ച് അതാ ഞാൻ പറഞ്ഞത് പെരുന്നാള് ഇപ്രാവശ്യം അടി അടിപൊളിയായിരുന്നു
ആണോ ആഹ് അങ്ങനെയൊക്കെയുള്ളുത്ല്ലെ
അങ്ങനൊക്കെയാണിള്ളത് പിന്നെ അവിടത്തെ ക്കെസ്
ഉം അവിടെ ഞാനും ഇന്റെ വീട്ടിലായിരുന്നുള്ളത് ഇപ്പോ ഇതാ ഹസ്ബൻഡിന്റെ വീട്ടിന്ന് ഹസ്ബൻ്റിൻ്റെ വീട്ടിലേക്ക് വന്നിട്ടേ ഒള്ളൂ ഇപ്പം ഏതാ ഇനി രാത് രാത്രിക്ക്ക്കുളള ഫുഡ് ആക്ക്ണു ഇനി ഓരോ മണിയില് അങ്ങനെ നിക്കണ്ണ്ട് ഉം ആഹ് പോയി ഇമ്മേ അനിയൻ ഇണ്ടായിരുന്നു അവടെ പോയി കൊറെ സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കൊക്കെ പോയി ഏഹ് കൊറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത്
ആഹ് ശെരി ഈ പെരുന്നാള് എന്ന് പറയുമ്പോ നല്ലൊരു അടിപൊ ളിയാ കാര്ണം നമ്മള് ബന്ധുക്കളെ വീട്ട് വീട്ടി പോകുന്നതും പിന്നെ ഓരോ സ്ഥലത്ത് നമ്മള് കറങ്ങാൻ പോണതും അതൊരു വേറരു വൈബ് ബാണ് നമുക്ക് നമ്മളെ മനസ്സ് ഒന്ന് ശാന്തമാക്കാം
അങ്ങനെ ആകെ കിട്ടുന്ന വർഷത്തിന് ഒരു കിട്ട് ണേഅല്ലേ അപ്പൊ അത് കിട്ടുമ്പോ എല്ലാർക്കും മക്കക്കൊക്കെ ആയാലും ഒരു വൈബാണ്
കായലും വയസ്സായിരിക്കായാലും പോലും അത് ഭയങ്കര ഒരു ആവേശാണ്
അത് സത്യാണ് ഉംഎങ്ങനെയൊക്കെയ
അങ്ങനെയൊക്കെ അങ്ങനെ പോകുന്നു ഉം ഇനിയിപ്പ മഴക്കാലായി ഇഞ്ഞ് ഇപ്പൊ പിന്നെ നല്ല മഴയും പിന്നെപ്പൊ വെള്ളപ്പൊക്കത്തിന്റെ സീസണായി വരും ഇല്ലല്ല ഇവിടെ വെള്ളം കൊഴ പ്പല്ല പക്ഷെ നമ്മളെ ചുറ്റുപാത്തത്തൊക്കെ വെള്ളാണ് അപ്പപ്പോഴേ ഏകദേശ എ പൊഴക്ക് ഏകദേശം അടുത്തുള്ളത് കൊണ്ട് പിന്നെ അപ്പൊ ചുറ്റി പാടൊക്കെ ഏകദേശം വെള്ളം കയറുന്ന ഒരു ഏരിയാണ് പിന്നെ ഓഹ് വയലേരികളിലൊക്കെ കേറി കേറി കേറി ങ്ങോട്ടത്തും പിന്നെ അങ്ങനെയാണ് വീടന്ന് വീട് ഒരു ഞങ്ങളെ വീട് ഒരു കുന്നിന്റെ മേലെ അതുകൊണ്ട് അവിടേക്ക് അങ്ങനെ എത്തില്ല
ആണോ ആഹ് ആഹ് ആഹ് ആഹ് ഇവിടെ അത് തന്നെ മഴയിൽ വെള്ളം കയറുന്ന രസ ഇ ഈ ആണ്
ആഹ് ആഹ് ആഹ് ആഹ് അതന്നെ അതാ പറഞ്ഞ ഇപ്രാവശ്യത്തെ ജാഗ്രതയോടെ നിക്കണം കാരണം എല്ലാ പ്രാവശ്യവും നമ്മള് പേടിക്കേണ്ട ഒന്ന് തന്നെയാണല്ലോ മഴാന്ന് പറയണത് അങ്ങനെ
ഒരു ചക്കേം മങ്ങേക്കെ കിട്ടോ
ചക്കേം മങ്ങേക്കെ അടിപൊളിയാ ചക്ക ചക്ക കൂ ട്ടനും ചക്കവറുത്തതും നല്ല കട് ട്ടൻ ചായേം ചക്ക പഴുത്ത ചക്കയും മങ്ങേക്കെ പിന്നെ പറയണ്ടല്ലോ മാങ്ങ സീസൺ ആയ ഉപ്പിലിട്ടതും പുഴുങ്ങിയതും
ആഹ് ആഹ് ആഹ് കറി വെച്ചതും ഇതാക്കിയതും ആഹ് ഉം ഉം ഉം ഉം ബീഫോക്കെ കഴിഞ്ഞോ എടുത്തത്
ബീഫൊക്കെ ഇന്നലാ കഴിഞ്ഞു
ആണോ ആഹ് അവിടെ കൊറെ ആൾക്കാരുണ്ട് തോന്നുംല്ലേ അപ്പൊ ആൾക്കാരുള്ളത് കൊണ്ട് വേഗം കഴിയുമല്ലോ അല്ലെ
ബീഫ്
ആണോ അ ആഹ് ആ അത് ശരിയാ അപ്പൊ ആൾക്കാരുണ്ടാവുമ്പോ പിന്നെ ബീഫിന്റെ കാര്യം തീരുമാനാവല്ലോ
എങ്ങനെ
ആൾക്കാരുണ്ടാവുമ്പോ ബീഫ്
ആഹ് ആൾക്കാരുണ്ടെങ്കി ബീഫിന്റെ കാര്യം തീരുമാനാവും ആള് ക്കാരില്ലെങ്കില് പിന്നെ പറയേണ്ടി വരൂല അത് കഴിഞ്ഞാൽ കുറച്ച് നമ്മൾ പിന്നെ അങ്ങോട്ടും ഉണ്ടാക്കി ഇങ്ങോട്ടും ഉണ്ടാ
ആഹ് ഫുൾ ടൈം ഇതന്നെ ആയിരിക്കുവല്ലോ രാവിലെ മുതലേ അതുകൊണ്ട് ആഹ് അതന്നെ അന്ന് നോക്കണ്ടല്ലോ ഉം ഉം ഉം
പിന്നെ ഇനിപ്പാ സ് കൂള് തുറന്നാൽ പിന്നെ ഓരോരോ തിരക്കായിയിരിക്കുംല്ലേ
ആഹ് സ്കൂള് തുറന്ന ഇനി ആഹ് രാവിലെ എണീറ്റലും മോളെ പറഞ്ഞയാക്കല് പിന്നെ ഉച്ചക്കത്തെ ഫു ഏഹ് രാവിലത്തെ ഫുഡ് കഴിഞ്ഞാ പിന്നെ ഉച്ച ത്തെ ഉണ്ടാക്കല് പിന്നെ ഇവിടത്തെ പണി ഓരോന്നാകുമ്പോ പിന്നെ അങ്ങനെ അങ്ങനെ ടൈം ആവും പിന്നെ ഒന്നിനും
പിന്നെ ഇനിയിപ്പം നാളെ നാളെത്തൊട്ട് തൊടങ്ങണ്ടി വരും ല്ലേ വെക്ക എന്ത നാളെ തൊട്ട് തുടങ്ങിയാല് പിന്നെ സ്കൂളും എല്ലാ കാര്യങ്ങളും
ഉം അംഗൻവാടി ഇല് അടുത്തന്നെയാണോ കൊറേ പോവാനുണ്ടോ അംഗൻവാടി അടുത്തന്നെയാണ് കൊറേ പോവാനുണ്ടോ
ആഹ് കൊറച്ചങ്ങോട്ട് പോകേണ്ടതുണ്ട് നടന്ന് പോകണ്ട ഇതുണ്ട് ഉം കൊറച്ച് നടന്ന് പോണം അപ്പൊ നമ്മുക്ക് അയിലൂടെ പോണം എങ്ങനെ
താഴെ വിട്ട് നി ക്ക്ണ്
അതന്നെ അദിയായിട്ടാണ് വെട്ട നിക്കുന്നത് ഇനിയിപ്പോ എന്താകുന്ന് നല്ലതറിയൂല
ആണോ ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആണോ ആഹ് അംഗൻവാടി പിന്നെ നോക്കണ്ട അംഗൻവാ ന്നെ ആഹ് ശീലാവുന്നത് അയ് ശരിയാണ് കൊറച്ചാവുമ്പം ഒരു ദാവണം ഇന്നായിട്ട് വരണം ആയിട്ട് വരുന്നത് വരെ അമ്മക്കെടങ്ങേറാണ് അവർക്കൊരിതാണ് പിന്നെ കുട്ട്യേളൊക്കെ പരിചയപ്പെട്ട് അങ്ങനെ ആഉമ്പം അതൊക്കെ അങ്ങട് ശരിയായിക്കോളും. ഉം
തുടങ്ങില്ലെങ്കി പിന്നെ നമ്മള് ആഹ് പിന്നെ നെഴ്സറിയിലൊക്കാക്കു ഓ ബുദ്ധിമുട്ടാവുലേ
ആഹ് അത് ശ രിയാണ് ഇത് അംഗൻവാടിയിലൊക്കെ വിട്ടിട്ട് ആദ്യം നമ്മള് ശീലാക്കന്നെ വേണം ഇല്ലെങ്കില് പിന്നെ എടങ്ങേറാവും നമ്മള് അതാണ് ഒന്നാമത് പിന്നെ സ്കൂൾലൊക്കെ ചേർക്കുമ്പോ പിന്നെ ങ്ങനെ ശീലായ പിന്നെ സ് കൂളിലേക്കും അങ്ങനെ പോയ്ക്കോളും. ഫ്രണ്ട്സ് ഇതൊക്കെ ആവുമ്പം ശരിയായിക്കോളും
പോയി പോയി തുടങ്ങിയ പിന്നെ അഹ് ശീലായിക്കഴിഞ്ഞാ മക് തൊക്കെ ഇഷ്ട്ടായിരിക്കും.
ഉം ങ്ങനെ ന്നാ ഞാൻ വെക്കട്ടേ?
യ്ക്കോട്ടെ ന്നാ ശ് എരി ന്നാൽ ഓക്കെ